കെയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ.
ആഹ് പറ വീട്ടില് ആരക്കെണ്ട് സുഖാണോ?
വീട്ടല് എല്ലാരും ഉണ്ട് സുഖവാ മോന് ചോറ് കൊടുക്കാം പോവ്വായിരുന്നു.
ആല്ലേ മൊൻ പഠിക്കാന്നൊ? ആണെല്ലേ ആഹ് ആഹ് പഠിക്കോ ന്നല്ലാത്ത് പഠിക്കോ സ്കൂൾലൊക്കെ എങ്ങനെ ഉണ്ട്?
സ്കൂൾളൊക്കേ കൊഴപ്പൊ ഇല്ലാ.
കൂട്ടാരൊക്കെ കിട്ട്യാെ എൽ കെ ജി ലെല്ലേ അപ്പൊ ഒത്തിരി പിള്ളാരൊക്കെ കാണുല്ലോവ്ടേ.
ആഹ് മോന് ഒരുപാട് ഫ്രണ്ട്സക്കെവടെ നേര്ത്തെ തന്നെ മോന് ഒരുപാട് ഫ്രണ്ട്സുള്ള കൂട്ടത്തിലായിരുന്നു.
എൽ കെ ജി പഠിക്ക്ണ മുമ്പെന്നെ ഫ്രണ്ട്സ് വരുന്നെ.
അംഗൻവാടിയിലുണ്ടല്ലോ അംഗൻവാടി പോവുന്ന ആളല്ലിയോ.
ഓഹ് ഓഹ് ഓഹ് ഓക്കേ അങ്ങനവാടി പോവ്ണ്ട്ല്ലേ ആഹ്.
ആഹ് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ആളായിരുന്നു പിന്നന്ന് പറയുന്നത് ആഹ് അയ്ലത്തെ വീട്ടിലൊക്കെ ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് അപ്പൊ അവരൊക്കെ നല്ല അവരുടൊക്കെ നല്ല ഫ്രണ്ട്സാ അപ്പ അത് കാര്ണം സ്കൂള് ചെന്ന് കഴിഞ്ഞപ്പോഴ്ത്തേനും കമ്മ്യൂണിക്കേഷൻ ലെവല് ത്തിരി കൂടുതലായതും കൂടെ കൊണ്ടെയ് കൂടുതലും ഫ്രണ്ട്സ ഒക്കെ ഉണ്ട് മോന്.
ആണെല്ലെ, അങ്ങനെ ഒരു ഇങ്ങനെ ത്തിരി പിള്ളേരുണ്ട് അപ്പൊ അവരു ആയിട്ട്ന്നേണ് ഇപ്പേ എൽ ക്കേ ജി പോവുന്നേ.
അല്ലല്ലല്ല ആവരേല്ലാ അവര് ആരുംപ്പ അംഗൻവാടി പോയ കൂട്ട ല്ലാ ആരും തന്നെ മോന്റെ കൂടെ ഇപ്പം എൽ കെ ജി പോയിട്ടില്ല അപ്പം എനി ക്ക്യാണെങ്കി ഐ സീ എസ്സ് പഠിപ്പിക്കാം വല്ല്യ താല്പര്യംല്ലാ സിബിഎസ്സ് ഇപ്പൊ വിട്ടേക്കുന്നതേയ്. അവ് അവടെ ഉണ്ടായിരുന്ന വരെല്ലാരും അംഗൻവാടിൽ ഉണ്ടായിരുന്ന വരെല്ലാരും ഐ സി സി പഠിക്കാൻ വേ പോയേക്കുന്ന അഡ്മിഷൻ എടുത്തത് ആയിരുന്നു അപ്പ ഞാം മാത്രം അവരുടെ സപ്പറേറ്റ് താആയിട്ട് സി ബി എസ് പഠിപ്പിക്കാം വേണ്ടി മാറ്റി.
ആഹ് അഅ്‌ന്തോണ്ട് സ്റ്റേറ്റ് സിലബസ് നോക്കാഞേ അപ്പ അതല്ലേ ന്നല്ലത് സർക്കാർ സ്കൂൾ
തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് എന്തിനാ വെറുതെ ന്നമ്മടെ മകൻന്റെ ഒരു ലെവല് ന്തുവാ ഇല്ലെങ്കി ഒരു ആഹ് ഒര് ഇത് എന്ത്വാന്നുള്ളത് ന്നമ്മക്കറിയാവൊല്ലേ അപ്പൊ ആ ഒരു രീതിക്ക് മുന്നോ ട്ട് പോവാന്നുള്ള രീതിക്ക് ഞങ്ങളെ സി ബി എസ് ഇ ചേർത്തതാ. അത് സി ബി എ സ്സില് ന്നമ്മലേ കൊർച്ചൂടേ കഴിയുംമ്പത്തേക്കും മലയാള സിലബസ്സിലോട്ട് മാറ്റണോന്ന് പർഞ്ഞിരി ഇപ്പൊ എൽ കെ ജി അല്ലെ ആയിട്ടുള്ളു. അപ്പൊരു ഫോർത്ത് വരെയൊക്കെ പോട്ടെ എന്നിട്ട് ഫിഫ്ത്തിലോട്ടൊക്കെ ആവുമ്പഴ്ത്തേനും നമുക്ക് കേരള സിലബസ് തന്നെ മാറ്റാം എന്നുള്ള രീതിയിൽ ഇരിക്കുവാണ് ഞങ്ങളിപ്പോ.
അഞ്ചാം അഞ്ചാം ക്ലാസ് വരുമ്പഴ്ത്തേയ്യും അല്ലേ. അങ്കി പിന്നെ ഇപ്പഴേ അങ് വിട്ടാൻ പോരേ അപ്പൊ അഞ്ചാ അഞ്ചാം ക്ലസ് നോക്കിയിത്
ഇല്ല ഒന്നാമത്
നമ്മുക്കു ഇംഗ്ലീഷ് നൊരു സ്റ്റേബിൾ ആവുവോല്ലോ ന്ന് വിചാരിച്ചിട്ടാ. മലയാളം മീഡിയത്തി പോയിക്കഴിഞ്ഞാ പഠി ഇപ്പഴ്ത്ത ന്ത മ എ നമ്മുടെ കേരള സിലബസ് ന്നൊക്കെ പറഞ്ഞത് അടിപൊളിയാണ് കുഴ പ്പൊ ഒന്നില്ല ഞാൻ പ എന്നാലും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാ. സി ബി എസ് സ ഒക്ക ആകുമ്പലും കുഞ്ഞുടെ കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷിന് കുറച്ചൂടെ സ്റ്റാൻഡേഡ് ഒരു വര് ഇത് വ സംസാരം വരൂല്ലെ. അത് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആയാലും
ആയിട്ടെ ഇപ്പഴ്ത്തെ സർക്കാർ സ്കൂൾല് എല്ലാം നന്നായിട്ട് ഇംഗ്ലീഷും കാര്യങ്ങളെല്ലാം പഠിപ്പിക്ക്ന്ന്. കാരണം എങ്ങനാണോ പ്രൈവറ്റ് സ്കൂളി പഠിക്കുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കും സ്റ്റേറ്റ് സിലബസില് സാധാരണ സർക്കാർ സ്കൂൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് ക്ക്യലും സർക്കാർ സ്കൂളിനെ കുറച്ച് കാണരുത്. അതൊരു സാധാരണ പ്രൈവറ്റ് സ്കൂളിൽ വരുന്നതിന്റെ ഒരു ഫീസ് പോലും അതിനക ത്ത് വരുന്നില്ല നമുക്ക്. നമുക്ക് എന്തുകൊണ്ടും നല്ലത് സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കുന്നാണ്.
ക്കാർ സ്കൂളാണ് നല്ലത്. ഞാൻ എന്നാ സർക്കാർ സ്കൂളിലല്ലേ പഠിച്ചത്. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചൊരു വ്യക്തി തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഒരു ഞാൻ പറഞ്ഞില്ലെ ഒരു ഇംഗ്ലീഷ് ന് ഒരു ഇത് കിട്ടാൻ ഒരു സ്റ്റാൻഡേർഡ് കിട്ടാൻ വേണ്ടിട്ട് മാ ത്രവായിട്ടാ നമ്മളിപ്പ സി ബി എസ് ഇ ചേർത്തത് തന്നെ. പിന്നെ നമ്മൾ കുറച്ചൂടെ ആയി കഴിയുമ്പഴ്ത്തേക്കും ഒരു അഞ്ചാം ക്ലാസ് സിലൊക്കെ ആകുമ്പഴ് ടൈമില് നമുക്ക് മാറ്റണംന്ന് അപ്പം കുറച്ചൂടെ എളു പ്പം കുഞ്ഞുങ്ങക്ക് കേരള സിലബസ് തന്നെ ആയിരിക്കും. ഏഹ് ഒരു പ്ലസ് വൺ പ്ലസ് ടുവിനൊക്കെ അ ഡ്മിഷൻ കിട്ടാനോ അല്ലെങ്കി ഇപ്പ മലയാളവു ഇല്ല ഇംഗ്ലീഷ് ഇല്ലാത്തൊരവസ്ഥയാ ഇപ്പം നമ്മളൊരു സി ബി എസ് സ് ഇ കുറച്ചൂടെ മുന്നോട്ട് പോയിക്കഴിഞ്ഞാ. എന്ന്വെച്ചാ ഇവക്ക് മലയാളായ്ട്ട് ടച്ച് പോകത്തില്ലല്ലോ അറിയാൻ പറ്റ ത്തില്ല. നമ്മള് പിന്നെ സ്പെഷ്യൽ ട്യൂഷന് വിട്ടാ ആഹ് അത്യാവശ്യം ആഹ് പഠിക്കുന്ന കൂട്ടത്തിലാണ്. ആഹ് കാ എന്ത് കാര്യങ്ങളൊക്കെ എന്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്താലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കൂട്ടത്തിലാ ആള്.
ആണല്ലേ ആഹാ.
അങ്ങനെ അത് മാത്ര അല്ല വോ ആഹ് പഠിക്കാനൊക്കെ മിടുക്കനാ കൊഴപ്പൊന്നു ഇല്ല. പിന്നെ, ഫുട് ഫുട്ബോളിനോടാണ് കുറച്ചുകൂടെ ക്രേസ് ഞങ്ങക്കും. ഈ നാല് വയസ്സേ ആയിട്ടുള്ളെങ്കിലും ആഹ് ഫുട്ബോള് കായി കപരമായിട്ടുള്ള മേഖലകളിൽ കൂടുതലും സമയം കണ്ടെത്താൻ വേണ്ടിയിട്ടാ എൻ്റെ മോൻ ഇപ്പഴേ ശ്രമിക്കുകുന്നത്
ഓഹ് അത് നല്ല കാര്യ ആണല്ലോ. കാരണം പഠിത്തം മാത്ര അല്ലല്ലോ. കായികരംഗം കൂടെ നമ്മൾ നോ
അതെയതെ. അതെയതെ. കൂടുതലെന്ന് പറഞ്ഞത് നമുക്കിപ്പം കളിക്കാനൊക്കെ അവനെ പൊ ത്തോട്ടറങ്ങി കഴിഞ്ഞാ അവന് ഫുട്ബോള്, ക്രിക്കറ്റ് ഹങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളോടാണ് കൂടുതലും താല്പര്യം വരുന്നത്. അപ്പൊ ഇവടെ തന്നെ അമ്മേനെം അതെ അതെ ഇവിടെ അമ്മനേം അച്ചനേം ഇപ്പൊ ഞാനൊക്കെയാണെ കൂടിയും അവരും ഫുട്ബോള് കളിയ്ക്കാന്നാണ് ഞാൻ പറയ അവന്റെ അച്ചനാണെങ്കിലും ആ ചിറ്റപ്പനൊക്കാണെങ്കിലും കൂടുതലും ഫുട്ബോള് നമ്മള് ക്രിക്കറ്റ് കളിക്കുന്ന സ് സ്റ്റമ്പ് ബാറ്റ് ഇതൊക്യാ കൂടുത ലും മേടിച്ചൊണ്ട് കൊടുക്കും അത് കുഞ്ഞില മുതലെന്നെ അവരൊക്കെ അതൊക്കെ മേടിച്ചൊണ്ട് കൊട്ത്ത്ട്ടുള്ളത്
ട്ടല്ലെ താല്പര്യം വന്നത് കൃ
ആഹ് ക്രിക്കറ്റിനെക്കാട്ടിം കൂടുതലും അവന് താല്പര്യം വന്നത് ഫുട്ബോളിനായിരുന്നു എന്നാ ഇവടെ ഫുട്ബോള് കളിക്കുന്നവര ആരും തന്നെലെ ഇവ്ട്ത്തെ ചിറ്റപ്പനാണെങ്കിലും ഇവന്റെ റ്റപ്പനാണെങ്കിൽ ക്രിക്കറ്റിനും ഒരു ക്രേസുള്ളൊരാളാ ക്രിക്കറ്റെന്ന് വെച്ച് ചാകാൻ കെടക്കുന്നൊരാളാ പക്ഷെ അവന്റെ അച്ഛനും ക്രിക്കറ്റ് കളിക്കാരനാണ് പക്ഷെ വല്യ ഇൻട്രസ്റ്റഡല്ല കളിക്കും പോവും അങ്ങനെയൊക്കെള്ള പക്ഷെ നമ്മളൊട്ടും പ്രതീശിച്ചില്ല ഇവൻ ഫുട്ബോളിലോട്ട് പോകുന്ന് അവര്ടെ ഒരിത് വെച്ചിട്ട് അവനും ക്രിക്കറ്റിലോട്ട് പോകുന്നാണ് നമ്മള് വിചാരിച്ചത് പക്ഷെ
മല്ലി
അവന് ഫുട്ബോൾല താല്പര്യം അതുപോലെന്നെ വരക്യേം ചെയ്യും കെട്ടോ ആഹ് നമ്മള് ആഹ് വരയ്ക്കും വരയ്ക്കും ആഹ് ഞാന് കൊറെയൊക്കെ വല്യ ഹൈപ്പിലുള്ള വരപ്പ് കാരി ഒന്നു അല്ല എന്നാലും അത്യാവശ്യം ഒരു എ നമുക്ക് പ്ലസ് ടു സയൻസ് പഠിക്കുന്ന പുള്ളാർ കോഡൊക്കെ നമ്മള് അത്യാവശ്യം വരച്ചു കൊടുക്കാറൊക്കെണ്ട് ആ ഒരു ലെവലിലൊക്കെ പിന്നെ നമ്മള് എ സ്കൂളിൽ ഫസ് തൊക്കെ കൊർച്ച് പ്രാവശ്യോക്കെ നമുക്ക് കിട്ടിട്ടുണ്ട്
അപ്പം പാരമ്പര്യമായിട്ട് കിട്ടിയ കഴിവാണ്ത് ല്ലാവല്ലേ ഈ അച്ഛന്റെ കഴിവൊണ്ട് അമ്മയ്ക്കും പ്ര അപ്പം പിന്നെ മോന് പിന്നെ പറയണ്ടല്ലോ എന്തേലും ഒരു കഴിവ് കിട്ടാതിരിക്കത്തില്ലല്ലോ ഞാൻ കെട്ടാൻ പോകുന്ന പയ്യൻ ഈ ഫുട്ബോളിനോടാ കൂടുതൽ ക്രെസുള്ളതേ പുള്ളിക്കാരൻ ഭയങ്കര ഫുട്ബോൾ പ്രാന്തന ആ ഒരു രീതിക്ക് അവർക്ക് ഭയങ്കരൊര് താ ഫുട്ബോൾ ന്ന് പർഞ്ഞാ ഇങ്ങനെ അഡിക്റ്റഡ ആ ഒരു അവസ്ഥയുണ്ടല്ലോ ആ ഒരവസ്ഥേലാ നിക്കുന്നത് അതുപോലെ എനിക്ക് തോന്നുന്നു മോനെ അതുപോലെന്നെ സ്പോർട്സിനെ രംഗത്തോട്ടങ്ങെറക്കണം തൊടക്കം തന്നെ അവനെ സ്പോർട്സിന്റെ കാര്യങ്ങൾക്കെല്ലാം വിടുകയും കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പൊ എങ്ങീതാണോ ഇൻഡ്രസ്റ്റ് ഇപ്പ ഫുട്ബോൾന്നാണെങ്കി ഫുട്ബോളിലോട്ട് അത് പഠിപ്പിക്കാനായിട്ട് വിടുക കാരണം അവൻ ഒരു നാഷ് ലെവലോട്ടെത്താൻ ചാൻസ് കൂടുതല ഈ പ്രായത്തിലുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്ന പുള്ളാരെന്താലും ഒരു പ്രായാവുമ്പഴത്തേക്കും നാഷണൽ ലെവലെത്താനായിട്ട് കൂടുതൽ ചാൻസുണ്ട് അപ്പ അതോണ്ട് നമ്മളെന്തായാലും മോനെ നല്ല ആ രീതിക്കൊന്ന് ട്രെയിൻ ചെയ്തെടുപ്പിക്കാൻ നോക്കണം
ഉം അതെ അതെ ആ കൂടുതലും അങ്ങനാണ് താല്പര്യം നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ന
കൂടുതലായിട്ട് നമ്മള് ഈ സ്പോർട്സിന്റെ കാര്യങ്ങള് ഈ കാലത്ത് ശ്രമിക്കണ്ടത് പട്ത്തം മാത്രല്ലല്ലോ നമ്മളടിസ്ഥാനം വര്ന്നത്
അതെ അതെ അതെ ഇപ്പൊ നമ്മക്കും ഇപ്പ പഠിക്കുന്ന പുള്ളാരൊന്നും അല്ലല്ലോ കൂടുതലും നല്ല നിലകളില ക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പ ചോയ്ക്കും ഫുട്ബോള് കളി തന്നെ മെ സ്സിയും റൊണാൾഡോ എന്നൊക്കെ പറയുന്നത് ഇവരെല്ലം ഡിഗ്രിയും പീ ജിയും എട്ത്ത്ട്ടൊന്നും അല്ലല്ലോ ഈ ഫുട്ബോളിന്ന് ഇത്രേം വല്യ ഒരു ലോകകപ്പിൽ കളിക്കുക അല്ലെങ്കിൽ ഇത്രേം പൈസായിട്ട് അവര് ചെയ്യന്നൊക്കെ പറയുന്നത് അപ്പതൊക്കെ ബേസിക് ക്യായിട്ട് നമ്മുടെ തലയില് ദൈവം വരച്ചേക്കുന്ന ഒരു വരയായിട്ട് കണ്ടാ മതി. പിന്നെ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും എല്ലാം ഒരു തലവിധിക്കാവാത്ത ചില അപ്പൊ ഇവനും പഠത്തിൽ നമ്മള് പഠിക്കുന്നു. ആഹ് പഠിക്കുന്നു എന്ന് പറഞ്ഞിരുന്നാൽ പോലും ചിലപ്പോ ഫുട്ബോളില് ചിലപ്പോ അവരരു ഇൻട്ര സ്റ്റ് ണ്ടെങ്കിൽ നമുക്ക് അത് പിന്തിരി പ്പിക്കാ പറ്റത്തില്ലല്ലോ. ക്ഷേ പഠിത്തം ആഹ് പഠിത്തം പകുതിക്ക് നിർത്തേണ്ടി വന്നാൽ ചിലപ്പോ ഫുട്ബോൾലോട്ട്ക്കെ ചിലപ്പോ അവന്റെ കഴിവ് പിന്തിരിഞ്ഞു പോകുന്നത്.
ആഹ് നമ്മളിനിഎത്ര ശ്രമിച്ചാലേ എഹ് പിള്ളേർക്ക ഒരു കഴിവുണ്ടെങ്കിൽ ആഹ് മേഖലയിലോട്ടായിരിക്കും അവര് കൂടുതലായി ഇത് ചെയ്യുന്നത്. നമ്മള് ആഹ് ഒരു രംഗത്തി നമ്മ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ട് ഒരു നാഷണൽ ലെവല എത്താൻ സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ എത്താൻ ഒരു ചാൻസ് ഹാൻഡ്രഡ് പെസന്റ് യൂറ പ്പാണ്. കാരണം അവർക്ക് ഇപ്പം നമ്മുടെ ജനറേഷൻ ആണെങ്കിൽ പോലും നമ്മുടെ പാരൻറ്സ് നമുക്ക് സ പ്പോട്ട് നിക്കാത്തത് കൊണ്ടാണ് നമ്മളിപ്പം ഇപ്പം ചേച്ചിട്ടാണെങ്കിൽ ചേച്ചിട കഴിവ് കൊണ്ട്. ഈ ഒരു ലെവൽ എത്തേണ്ടതല്ലേ ചിത്രരചന. പക്ഷെ അതിനെ പ്രോത്സാഹിപ്പി കാണെങ്കി വീട്ടുകാരുടെ സപ്പോർട്ട് നല്ല രീയിൽ നിന്നായിരുന്നെങ്കിൽ. ച്ചി രു നല്ലൊരു നിലയിൽ.
ആഹ് അതെ അതെ അതെ. നമ്മളെന്ന് ഇതിന ആഹ് പ്രോത്സാഹിപ്പിക്കാൻ നമ്മളങ്ങാനൊ
ക്കെ നോർമ്മലായിരുന്നു.
ആഹ് അതെ അതെ. പ്രോത്സാഹിപ്പിക്കാൻ നമ്മളെ ആയമില്ലാതെ വന്ന ഒരു കുഴ പ്പം കൊണ്ടായിത് നമ്മള് അതിന്റെകത്തോട്ട് ആഹ്.
പ്പൊ ന്നം അഹ് ന്തായാലും നമ്മുടെ ഫ്യൂച്ചറായിട്ട് വരുന്ന നമ്മുടെ മക്കളെ. എന്തായാലും നമ്മള് എല്ലാ സ്പോർട്സ് രംഗങ്ങളിലും നമ്മള് നല്ലരുൽ തന്നെ അവരെ പഠിപ്പിക്കണം. കാര്ണം അവർക്ക് ഒരു പട്ത്തം മാത്രമായിരിക്കരുത് ബി ട്ടിക്ക് അടുത്താനായിട്ട് അവർക്ക്. ഈ നമ്മൾ പഠി ക്യണ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നമ്മൾ ലൈഫില് പ്രയോജനപ്പെടുന്നത്. ഈ സ്പോർട്സ് കാര്യങ്ങളൊ ക്യായിരിക്കും നമ്മുടെ ലൈഫിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആഹ് ഒരു മേഖലയില് കൂടുതായിട്ട് നമ്മള് കോൺസെട്രേറ്റ് ചെയ്ത് പുള്ളരെ. ആഹ് രു രംഗത്തെ ഏ ഏതാണോ പിള്ളേർക്ക് കഴിവ് ന്നാആഹ് രംഗം നമ്മള് ന്താലും പിള്ളേർക്കത് അട് താന തറവായിട്ട് അത് പഠിപ്പിച്ച് കൊടുക്കണം. ട്രെയിൻ ചെയ്യിപ്പിക്കണം അവരെ. അതെ എനിക്കൊരു കൊച്ചുണ്ടാവു ഞാൻ ഒരു ഉറപ്പായിട്ട് അതിനെന്താണോ ഇഷ്ടം അല്ലെങ്കി കഴിവ് അത് നോക്കി ഇപ്പോ പടം വരക്കയാണെങ്കി ആഹ് പടം വരാ അത്. അതിന്റേതായിട്ടുള്ള ലെവലിലായിട്ട് ഞാൻ എഴത്തിച് പഠിപ്പി കും. കാരണം നമ്മൾ ഒരിക്കലും പഠിത്തം മാത്രമായിട്ട് നിക്കരുത്. കാരണം ഈ പുസ്തകം പഠിച്ച്മൻ സിലാക്കി. ആഹ് ഒരുരിക്ക് മാത്രമല്ല ല്ലോ നമ്മുടെ ലൈഫ് മൻപോട്ട് പോകുന്നത്. നമ്മളെ ഓരോ കാര്യങ്ങളും പുറുന്നുള്ള ലോകം നോക്കുമ്പോ ഓരോ സ്പോഡ്സ് രാഗങ്ങളില് എത്തും വേ നിലകളിലാണെന്ന്റിയോ നമ്മുടെ രാജ്യ ക്കെ വരുന്നത്. അപ്പൊ ആഹ് ഒരു രീതി. എത്തണങ്കി തന്നെയും നമ്മുടെ മക്കളെ നമ്മൾ ആഹ് രീതിക്ക് ട്രെയിൻ ചെയ്ത് എടുത്താലേ പറ്റതൊള്ളൂ.
അതെ അതെ അതെ.
അതെ വീട്ടിൽ ആഹ് പിന്നെ മക്കളെന്തെട്ക്ന്ന്.
ഓഹ് കുഞ്ഞ് പ്പം കഴിക്കാൻ ഫോണെടുത്തപ്പോഴത്തേക്കായിരുന് താങ്കള് വിളിച്ചത് ഇങ്ങോട്ടാണ്. അപ്പൊ ഞാൻ. ഞാനാണെങ്കിൽ ഫോണിൽ സംസാരിച്ചതിനു ശേഷം കുഞ്ഞിന് ആഹാരം കൊടുക്കാമല്ലോ എന്ന് വി വചാരിച്ചിട്ട് ആഹാരം എട്ത്ത് ആഹ് അതെ അതെ അതെ. അത്യാവശ്യം ഇച്ചിരി ക്ഷമയുള്ള കൂട്ടത്തില്ല.
ആഹ് നല്ലതാണല്ലോ. ഇപ്പം ങ്ങോട്ട് മിടുക്കനാണല്ലോ അപ്പം.
ആഹ് വിശപ്പിച്ച് മൂത്ത് കഴിഞ്ഞാ പിന്നെ. നമ്മളെ തിന്നോളും അതിന് മുന്നേ നമുക്ക് ആഹാരം കൊടുക്കണം അങ്ങന നെത്തൊരു ലവലിലുള്ള ആളാണത്.
ആഹ് നല്ലതല്ലേ കാരണം പിള്ളേർ എന്തായാലും. സാധാരണ പിള്ളോഓരോ പിള്ളേരുണ്ടല്ലോ ഫുഡ് കഴിക്കാ എന്തൊരു മടിയാന്ന്റിയാവോ. ഇനിയിപ്പെ ആഹാരം കഴിക്കാ കഴിക്കുന്ന അതൊരു പ്രശ്നവെഅല്ല എന്തായാലും ഞങ്ങള്ടെ തൊട്ടപ്പുറത്തെ വീട്ടിലരു ചേച്ചീടെ കൊച്ചുണ്ട്. ആ കുഞ്ഞാണെങ്കി ഒന്നും കഴിക്കത്തില്ല എത്ര വാരി കൊടു ത്താലും ഒരു വക്കഴിക്കത്തില്ല വായ വെച്ച് വെച്ച് വെച്ച് അത്അങ് തു പ്പിക്കളയുന്ന ഒന്നും കഴിക്കത്തില്ല എറക്കത്തില്ല. കൊച്ചാണെങ്കി എല്ല് പോലെ പോലങ് ഇരിക്കും ഒന്നും കഴിക്കില്ല ആ ചേച്ചി ഭയങ്കര വിഷമം കാരണം കുഞ്ഞൊന്നും കഴിക്കുന്നില്ലന്ന് പറഞ്, അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ചേചി അത് ഭാഗ്യമല്ലേ. കാരണം മോന് ആഹാരം കൊടുക്കുന്നില്ല എന്നുള്ളരുതല്ലേ വരുന്നുള് അവൻ കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ടല്ലോ താന്ന് പറയുന്നുണ്ടല്ലോ ഇത് അങ്ങനെപോലും അങ്ങനത്തെ ഒരു ചോദിചൊരു കൊച്ചല്ല തൊട്ട് ആപ്രത്തെ വീ
അതെ സ്വാഭാവികമായിട്ടും നമ നമക്ക് ദേഷ്യം വരും. കാരണം എന്താവച്ച ഈ കൊടുക്കുന്ന ആഹാരം വാ തുറന്ന് കഴിക്കാതെ വരുമ്പഴേക്ക് നമുക്ക് ദേഷ് രും പല പഠിക്കാൻ തോന്നും ആ അങ്ങനെ പക്ഷെ കഴി ക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒരു താല്പര്യംവരും, ആഹാരം കൊടുക്കാനാണെങ്കിലും പുതിയ പുതിയ ഫുഡക്കെയാണെല്ലോ ഉണ്ടാക്കി നൽകാനും ഒക്കെ നമുക്കൊരു ഇൻ്രസ്റ്റ് വരും അതിന് ഇവിടെ പിന്നെ ന എനിക്ക് പിന്ന അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ കാണുന്നില്ല. കാര്യം എന്തുണ്ടാക്കി കൊടുത്താലും എന്റെ മോൻ കഴി ക്കേം ചെയ്യും പച്ചക്കറികളൊന്നും വേണ്ട എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം നമ്മളിപ്പോ അങ്ങോട്ട് ആഹാരം ടൈമിന് കൊടുത്തില്ലെങ്കിൽ പോലും ആ പോലും അമ്മേ എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞോണ്ട് നമ്മട്ക്ക് ഇങ്ങോട്ട് വന്ന് മോന് ആഹാരം ചോദിച്ചു വാങ്ങിച്ച് കഴിക്കാം ണ്ട് വെള്ളവായാലും അങ്ങനെ തന്നെയാ ഇപ്പൊ ദാഹിക്കുന്ന സ ആഹ് ദാഹിക്ന്ന സമയത്താണ് വന്നിട്ട് അമ്മേ എനിക്ക് വെള്ളം, നമ്മള് കറക്റ്റ് സമയത്തിന് വെള്ളം പിടിക്ക ച്ചു കൊടുക്കാറുണ്ട് വെള്ളംഎന്ന് പറഞ്ഞ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണല്ലോ, അന്നേരം ആഹ് ഞാൻ പിന്നെ വെള്ളം കൊടുത്തന് ശേഷം പിന്നീടും വന്നിട്ട ചോദിക്കും അമ്മ എനിക്ക് വെള്ളം താ എനിക്ക് ദാഹിക്കുന്ന് എന്ന് പറഞ് സംസാരിക്കും നല്ലപോലെഅപ്പോ ആഹ് നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല ആഹാരം കഴിപ്പിക്കുന്നതിനും വെള്ളം കൂടി പ്പിക്കുന്നതിനും അങ്ങനത്തെ ഒന്നും ബുദ്ധിമുട്ട പക്ഷെ രാത്രിൽ ഉറങ്ങുന്നതിന് രാത്രി സമയങ്ങളിൽ ഉറങ്ങു ഏഹ്
ഇപ്പത്തെ പുള്ളേർക്കാണെങ്കിൽ ഫുഡ് കഴിക്കണൊക്കെ എന്തു മടിയാണ് കാരണം അവർക്കൊന്നും ഇപ്പൊ വെള്ളം വായ വെച്ചോ ഇപ്പൊ വേണമെങ്കിൽ പോലുംവായ വെച്ച് കൊടുത്താ ഇറക്കത്തില്ല ആ ഒരു രീതി എത്രയോ പുള്ളാർ ഞങ്ങളെ ഇവിടെ ചുറ്റിനും ഉള്ളതെ ആ പുള്ളർക്കൊന്ന് ആഹാരം കഴിക്കാൻ വയ്യ എത്രയൊക്കെ നിർബന്ധിച്ചാല് എന്തൊക്കെ ചെയ്താലോ ഒന്ന് കഴിക്കത്തില്ല വായ വെച്ച് ഇങ്ങനെ ഇങ്ങനെ നടക്കും അത് വെള്ളമാണെങ്കിൽ പോലും തന്നെ ഇറക്കത്തില്ല തന്നെ ഇങ്ങനെയുള്ള പിള്ളേർക്കെങ്ങനെ ആരോഗ്യം വെക്കാനാ എന്തിനാ ആഹാരം കഴിക്കണ്ടേ? ആ വീട്ടിലെ മോന ഇപ്പം നല്ല അറിവിന്ന് കാണുമല്ലേല്ലേ
ആരോഗ്യത്തിന്റെ ബേസല്ല
ഉം
ഉം ശരി എന്ന കേട്ടോ ഉം ശരിയടോ
ശരി